ഇവിടെ ഒന്നിലായിരുന്ന് ട്ടോ
ആഹ് അതെ ഈ മഴ ആയോണ്ട് റേഞ്ച് കിട്ടുന്നില്ല
അതെ അതെ അതാ ഞാന് ഹലോ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോന്ന് ഒതിരും പിന്നെ ന്ന് ഈ പറഞ്ഞാത്ത് നോക്കി പ തന്നെ കട്ടായതാട്ടോ തന്നെ കട്ടായതാ ഉം അതെ അതെ ഞാന് പറയന്നത്ക്കെ ഒന്നും കേക്കുന്നില്ല
ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നോക്കിട്ട് കിട്ടുന്നു ഇല്ല
അതെന്തു പറ്റി
ആഹ് എന്തോന്നറിയത്തില്ല അങ്ങോട്ട് നോക്കീട്ട് കിട്ടുന്നന്നെ ഈ മഴ
അത് റേ റേഞ്ച് ആഹ് അതെ സെ എഹ് സിഗ്നൽ കിട്ടുന്നില്ലായിരിക്കും റേഞ്ച് കിട്ടുന്നില്ലായിരിക്കും അതാ അതാ ഉം ഉം കട്ട് ചെയ്താ പിന്നെ പോവേം ചെയ്യും അങ്ങ്
അതെ ഓരാത് ഓരോതര് ചോദിക്കുന്നു ഫ്രീ ഉണ്ടോ ഫ്രീ ഉണ്ടോ
ഹ ഹ ഹ
ഇയ്യോ രഹലെ നമ്ക്ക് ഇപ്പൊ ഫ്രീ ഇല്ലല്ലോ പണിയൊന്നും കഴിയാതൊപ്പം വിളിക്കാൻ ഒക്കത്തില്ല
ഇപ്പൊ തന്നെ മോള് ഒമ്പത് മണിക്ക് പോയിട്ട് ഇത്രയും നേരം ആയപ്പോ ഒരു മണിക്കൂറായപ്പോ പത്തുമണിയാവ്ന്ന് പുറത്ത് തന്നെ ഇരിക്കുവാ അകത്തോട്ട് കയറിയത് പോലും ഇല്ല
ഹ് ഹ് ഞാനിവിടെ അകത്ത് കേറി മക്കളെ വിട്ടിട്ട് അകത്ത് കേറി ഞാന് അവിടുത്തന്നെ എഹ് എഹ് ചക്ക എടുത്തിട്ടന്നാ അതോട് വേവിച്ച് വച്ചിട്ട് പത്രംല്ലാംങ് കഴ്കി
കഴ് ഞാന് അക ത്തോട്ട് കയറി ഇത്തിരി നേരം ഫോണിൽ അല്ലാതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴഹ് ആഹ് ഒരാള് വിളിക്കാൻ വന്നത് വിളിച്ചത് അങ്ങനെ വിളിച്ച് അവ ആഹ് അവളോട് കാര്യവും പറഞ് ഇങ്ങനെ പുറത്ത് നിന്ന് കാര്യം പറഞ് അങ്ങനെ പുറത്തായി
അതെ ഞാന്പ്പം അതെ ഞാ ഞാനും ഇപ്പ അമ്മയെ വിളിച്ചിട്ട് എന്നാ ഇന്നേരം എനിക്ക് മെസ്സേജ് വരാൻ നോക്കിയതെ
ആഹ് ആഹാ പിന്നെ അവള് അവളിങ്ങോട്ടാ വിളിച്ചട്ടോ ഇങ്ങോട്ട് വിളിച്ച് കുറേ നേരം അവളോട് കാര്യം പറഞ്ഞ എന്നരം അവള് പറഞ്ഞ് എന്നാ ഇച്രി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് അങ്ങ് വിളിച്ച് അപ്പൊ അപ്പുറത്തെ വീട്ടീന്ന് ഉമ്മ എന്നെ വിളിക്കും അന്നരം അങ്ങോട്ട് ഞാൻ കാര്യം പറയാൻ പോയപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വെച്ചോ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് വെച്ചിട്ട്
എല്ലാരും രാവിലെയ് കാര്യം പറയാൻ വരുന്ന് ഹ് ഹ് ഹ്
രാവിലെ മക്കളൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോ ഒരു ഇത്തിരി നേരം ഒന്ന് നമ്മള് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുവല്ലോ
ആഹ് അതെ ഇച്ചിരി നേരം ഫ്രീ ഒണ്ട് പിന്നെ അതുപോലെ
തുടങ്ങുന്നയല്ലേ നമ്മള് അതെ രാവിലെ നമ്മള് തുടങ്ങുന്നല്ലേ എല്ലാം ഒതു ഒതുക്കി അവരെ ങ്ങോട്ട് വിട്ട് കഴിയുമ്പോ നമക്ക് ഒര് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറ് ഒന്ന് എവിടെയെങ്കിലും ഒന്നിരി- ക്കണല്ലോ ഒന്ന് റസ്റ്റ് എടുക്കണ്ടേ ഇത്തിരി ഒന്ന് വെയിൽ കാണുന്നുണ്ട് ഇനി മുറ്റൊക്കെ ഒന്ന് തൂക്കണം മഴ പെയ്തങ്ങ് നനഞ്ഞ്
ഓ ഇപ്പൊ തൂത്താലൊന്നും നീങ്ങത്തില്ലെന്നേ ഈ അളിഞ് കിടക്കുകല്ലേ
അളിഞ്ഞ് കിടന്നിട്ടേ ഇവിടെ എങ്ങനാന്നറിയമോ മഴ പെയ്യുമ്പോഴത്തന് കുഴിച്ചില് കേറൂടാ മറ്റേ മണ്ണ് ആ കുരിശില് കേറുന്നുണ്ട് നല്ല മെറ്റിലും ഇട്ടിട്ടുണ്ട് എന്നാലും ആ മെറ്റിലില് പോലും കാണാത്ത രീതിക്ക് കുരിശില കയറും മഴയായി കഴിഞ്ഞ വെള്ളം കിട്ടും കേട്ടോ വെള്ളം അങ്ങനെ താഴും അളിഞ്ഞ് കിട മീറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ തോന്നത്തില്ല
ഇന്നെരു വെയിലുണ്ടെന്ന് തോന്നുന്നുല്ലേ
അഹ് ഉണ്ട് ഉണ്ട് ഇപ്പൊ ഇത്തിരി വെയിൽ കാണുന്നുണ്ട് അഹ് അത് പെയ്യും ഇപ്പ രാവിലെ തന്നെ കണ്ടില്ലേ നല്ലതുപോലെ ഒരു മഴയായിരുന്നു നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞിട്ടാ ഇപ്പ അതെ തോർന്നിട്ടുണ്ട് ഇപ്പ ഇത്തിരി തോർന്നിട്ടുണ്ട്
പറഞ്ഞാലും നമ്മൾ
എ അഹ് അഹ് ആഹ അത് നിന്നേ പറ്റത്തുള്ളൂ അല്ലാ പറ്റല്ലേ പത്ത് അതെ പിന്നെ എന്തിയേ എല്ലരും എന്തിയേ
മ മാ ഹസ്ബൻഡ് പിള്ളേരെ കൊണ്ട് വിടാൻ പോയ ഓ എന്നരം ഞാൻ പറയുകയും ചെയ്തു പാൻറ് ഇട്ടോണ്ട് പോ എന്ന് അഹ് പത്ത് മണിക്കാ പത്തുമണി ആവുമ്പോ തുടങ്ങും മൂന്നര വരെ ഉണ്ട് മൂന്നര ആ ആകുമ്പത്തേന് വരും
അഹ് മൂന്നരക്ക് മൂന്നര അല്ലേ ഇവിടെ മോക്കക്കെ ഓ പിന്നെ ഒൻപതര ആകുമ്പം ക്ലാസ് തുടങ്ങും മൂന്ന് മണി വരേ ഉള്ളൂ
ആഹ് അഹ് ഇവിടെ ഒമ്പതര പത്തുമണി ആയിട്ട് തുടങ്ങിയിട്ട് മൂന്നര വരെ
മൂന്നര അപ്പൊ ആ അരമണിക്കൂറിന്റെ വ്യത്യാസം വരന്നുണ്ട്
അഹ് മൂന്നര ആവുമ്പോഴത്തേന്ന് ആ നമ്മള് മൂന്നര ആവുമ്പോഴത്തേന് അവിടെ ചെല്ലണം സ്കൂളിൽ ചെല്ലണം
ആ ആ കൊണ്ടാക്കൂല്ലേ വിളിക്കാനും ആ ഇവിടെ പിന്നെ സ്കൂളിന്ന് സ്കൂളിന്ന് ഓട്ടോ ഓട്ടോ ഉണ്ട്
ഇവിടെ ഓട്ടോ ഉണ്ട് ഓട്ടോയ്ക്ക് ഞങ്ങള് വിടത്തില്ലെന്ന ഞങ്ങൾ തന്നെ അങ്ങ് കൊണ്ട് വിട
അഹ് അടുത്താ അത് മാത്രല്ല വണ്ടിയും ഉണ്ട് നമുക്ക് കൊണ്ടാക്കാൻ ആള് ഉണ്ടെങ്കി കുഴപ്പല്ല ഇവിടെ ഇല്ലടാ ആളില്ലടാ
അഹ് ഹസ്ബൻഡ് എന്തിയേ
അഹ് അത് രാവിലെ ജോലിക്ക് പോകൂടാ എട്ട് മണിക്ക് കേറണം പിന്നെ വരുന്ന അഞ്ച് മണിക്കാ അഞ്ച് മണിക്കാ പിന്നെ ഷിഫ്റ്റ് ഇറങ്ങുന്നെ അന്നരം അത് രാവിലെ അഹ് പറ്റ പറ്റത്തില്ല എനിക്ക് പിന്നെ വണ്ടി ഓടിക്കാനൊന്നും അിയത്തില്ല എന്നേ പറയുന്ന എന്നോട് പഠിക്ക വണ്ടി പഠിക്കന്നു പഠിക്കയാണെങ്കി
എല്ലാരും
പേടിയാടാ ആ എന്നോട് എന്തിന ഒന്നാം ക്ലാസ്സൽ എന്റെ മോള് പഠിക്കുന്ന ആറു വയസ് തായ്ള്ള അവള് വരെ എന്നെ കളിയാക്കുന്നു ഈ എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ പെണ്ണുങ്ങൾ ഓടിചോണ്ട് പോന്നകാണുമ്പോ എന്നോടോയ്ക്കും ഇങ്ങന പറയുന്നേ എടീ എ ഇങ്ങനെ വിളിക്കും എടീ നിനക്ക് പഠിച്ചുകൂടോടി കണ്ടില്ലോടി ഇവരൊക്കെ ഓടിക്കന്നേ
ഏയ് ഇവിടെയും പിള്ളോര് എന്നെ വഴക്കുപറയും അമ്മയ്ക്ക് നാണോ ഉണ്ടോ വണ്ടി ഓടിച്ചു പഠിക്കുന്നെ അമ്മ നടന്നു പോണ്ടി ആരും ഉണ്ട് ഞങ്ങളെ
എന്ന് പർ എന്ന് പർഞ്ഞാ ഇച്ചിരി ഉള്ളതുങ്ങള് വരെ അല്ലേ ഇപ്പൊ ഓടിച്ചോണ്ട് പോന്നത്
അതെ ഞാൻ പർഞ്ഞ്‌ എവിടേലും വീണ് അറിയാനൊക്കത്തില്ല. നമ്മളെ കഷ്ടകാലത്തിന് നമ്മള് വണ്ടിയും കൊണ്ട് പോകു വേറൊരു വണ്ടി വന്ന് നമ്മളെ കൊന്ന് മൂടും
എന്ന് പർഞ്ഞ്‌ നമ്മള് കാണുന്നില്ലയോ അതുപോലെ ഇല്ല നമ്മള് കാണുന്ന എത്രയിണ്ണത്തിനെ നമ്മള് കളിയാക്കുന്നില്ലേ ഓരോരുത്തര്
എത്രയോ പേരെ നമ്മള് കളിയാക്കിയിട്ടില്ലെ നമ്മ നമ്മള് വണ്ടിയും കൊണ്ട് പോകുമ്പോ നമ്മടെ മണ്ട
പിന്നെ ഇപ്പ പിന്നെ എത്രയൊക്കെ ഒഴിഞ്ഞു പോയാ തന്നെ എനിക്ക് പേടിയാന്നേ പഠിച്ചില്ലന്നേ ഉള്ള അതാ നല്ല അതാ നല്ലത് പിന്നെ എന്താ പറയാ മാസം ഈ വണ്ടിക്ക് മാസം എഴുന്നൂറ് രൂപയാവും കേട്ടോ അത്രയില്ലേ ആവത്തുള്ളൂ നമ്മള് എന്തെങ്കിലും ഒന്ന് വന്നു പോയ എത്ര രൂവ ചെലവാക്കണം
അതും ചെലവാക്കണം
ന്നിന്റെ കൂട്ടത്തി കുഞ്ഞുങ്ങളെ സ്കൂളി വിടുന്നനൊരു എഴുന്നൂറ് രൂപ മിക്ക പോകാൻ പറ്റാത്തോണ്ട കാര്ണം ഇപ്പം മേളി കേറി പോയി ബസ്സിനൊക്കെ വി ടാനാന്നെങ്കി ഒത്തിരി നേരം കാത്തിരിക്കണടാ സമയത്തിന് വിടാൻ പറ്റത്തില്ല
ആഹ്
വണ്ടി കിട്ടത്തില്ലാട്ടോ ബസ്സോ ഓട്ടോയോ ഒന്നും ആ സമയത്ത് തെരക്കുവ വരുന്ന ബസ്സെല്ലാം സ്കൂൾ ടൈം ആവ്മ്പം തെരക്കുവ
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനാ ഇപ്പം പറയ്ന്ണ്ട്
മയ്യോ ഇപ്പൊ പ്രൈവറ്റുകാർടെ വയറ്റത്തടിച്ച് പറയ്യേ വേണ്ട
ത്തോണ്ട അവര് ഭയങ്കര പരിഭവായി അവർക്ക് അടിയായി
പലവട്ടം ഞാന് രാവിലെ കേറിപ്പോയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ പോയപ്പം പറ്റത്തില്ല അങ്ങനെ പിന്നെ വണ്ടി തന്നെ വിടാന്ന് വിചാ ച്ച താമ്പം നമ്മക്കും ഒക് പറ്റത്തില്ല പിന്നെ നടന്ന് ആഹ് നടന്നു പോവാന്ന് വിചാരിച്ചപ്പം നമ്മുക്കൊരു വ്യായാമാവും നടന്നു പോകാൻ പക്ഷെ കുഞ്ഞല്ലേ അവര് എത്രയെന്നും പറഞ്ഞാ അത്രയും ദൂരം ക്ഷെ ആഹ് പറ്റത്തില്ല അതുകൊണ്ട് അത് ഇതാമ്പൊ പിന്നെ ഒന്നും അറിയേണ്ട പെട്ടെന്ന് എല്ലാവർക്കും ഒമ്പത് മണിയാമ്പോ വണ്ടി വരും അപ്പഴ്ത്തേന് അതുപോലെ തന്നെ മൂന്ന് മൂന്ന് മൂന്ന് മണിക്ക് സ്കൂള് വീടും. മൂന്നഞ്ചാമ്പോ ഇങ്ങ് വരും ആദ്യ ആദ്യത്തെ ട്രിപ്പ് ഇവിടാ വരുന്നേ നേരെ ആഹ് അന്നേരം പെട്ടന്ന് വരും ന്നാ പിന്നെ നമുക്ക് എങ്ങാനം നമ്മളെന്തേലും ജോലി ചെയ്തൊണ്ടിരിക്കാന്നേലും ഹോണടിക്കുമ്പം പെ ട്ടെന്ന് അങ്ങോട്ട് എറങ്ങി നിന്ന് ഇങ്ങ് വിളിക്കാം അതുകൊണ്ടൊക്കെ പിന്നെ കൊഴപ്പയില്ല അതല്ലേ നല്ലേ പിന്നെ നിങ്ങള് മാത്രേ ഉള്ളോ അമ്മയൊക്കെ
അമ്മ ചേട്ടന്റെ കൂടെ
ആഹ് ആന്നല്ലേ ആഹ്
ഉം അവർടെ കൂടാ
അപ്പൊ ഇന്ന് ചക്കയും മീൻകറിയും വിടെ ചക്കയെല്ലാം
ഞാനും ചോറ് വെച്ചത്‌ ഇരിപ്പുണ്ട് പിള്ള ചക്ക തിന്ന പിള്ളേർക്ക് ഇഷ്ടല്ല നമുക്ക് പിന്നെ ഒരു ചക്ക കാണ്മ്പോ ഒരു കൊതി ഇരുന്ന്
അയ്യോ ഞാൻ എന്റെ എന്റെ ഉമ്മായെക്കെ പോലെ എവിടെങ്കിലും നിക്കുന്ന കണ്ട പറയും ഈ ചക്കേടത്താടി ചക്ക വേവിക്കാടി ഈ ചക്ക വേവിക്കാടി ഭയങ്കര ഇഷ്ടവ ഇവിടെ ഇക്കായും അതുപോലെട്ടാ ഹസ്ബൻറ്റും അതുപോലെ
ഇവിടെ ഹസ്ബൻഡന് ചക്ക മതി. അതെ ചകേ മീനും മതി ആ
ചക്ക പിന്നെ മീനൊന്നും വേണമെന്നില്ല രസം ഉണ്ടെങ്കിൽ അത് മതി അല്ലേ മോര് കാച്ചാണെങ്കിൽ അതൊക്ക ഭയങ്കര ഇഷ്ടമാക്കി പിന്നെ അത് മതി പക്ഷ ആ അ ഇത് മീൻ മീൻ ബന്ധല്ല ഇച്ചിരി രസം വെച്ചു കൊടുത്താൽ മതി
ഇത് മീനണ്ടല്ലോ ചക്ക നിന്നത്തുള്ള അല്ല ചക്ക വേവിക്കത്തില്ല
ആ പക്ഷെ ചീനി വേണ്ട കേട്ടോ ചീനി അങ്ങനെ ഇഷ്ട എന്നാ എനിക്ക് നേരെ തിരിച്ചാ എനിക്ക് ഈ ചക്കക്കാലിഷ്ടം ചീഞ്ഞിയ
അതാ നല്ലത് തിന്നാനെ
അത് വേവിച്ചുവല്ല പുഴുങ്ങി തിഞ്ഞാന ഇഷ്ടം കിട്ട കിട്ടാനുംല്ല ഇവിടെ പിന്നെ ചാക്കാ ഇവിടെ നമ്മുടെ മുറ്റതിരിക്കുന്ന പിലാവ് കൊതി ഇറക്കിയായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ചക്ക പിടിച്ചില്ല പക്ഷെ തൊട്ടപ്പുറത്തെല്ലാം ഉണ്ട് എല്ലാം പഴുത്ത് പഴുത്ത് വിഴവിെടാണ്ടങ് കതുക്
നക്ക് ഇഷ്ടം പോലെണ്ട്
ആന്നല്ലേ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കോതി ആ കോഴയാ കോഴ ഇവിടെ ഉണ്ടാ കോൂഴയാ ഒരു മൂടേ ഉള്ളൂ പക്ഷെ വേവിക്കാനൊക്കെ നല്ലേ അല്ല ചീനി വേവിക്കുന്ന കണക്ക് പുട്ടുപോലെ ഇരിക്കും നല്ലതാ പക്ഷേ കോതി ഇറക്കിട്ടോ മണ്ട മുത്തും കോതി ഇറക്കി ചെലപ്പോ ഇപ്രാവശ്യം ഒരെണ്ണം പോലും പാട മം അപ്പുറത്തത്തിന്നെ കിട്ടി കഴിക്കാൻ
പക്ഷെ വെട്ട കളഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു ഭാര നമ്മുടെ വീട്ടിലില്ലല്ലോ എന്നുള്ളൊരു ഭാരമാണ് അവള് വേറെവിടത്തെ പോയി ചുമ്മി കെട്ടിക്കൊണ്ട് വന്ന് അരിഞ്ഞഞ് വറക്കി ഭയങ്കര ബുദ്ധിമുട്ടാ അത ചക്കക് ഇപ്പോ എന്തോ വിലയ ഭയങ്കര വിലയാ
ഇവിടെ ഹസ്ബൻറ് ആണെങ്കിൽ ചക്ക കിട്ടിയില്ലല്ലോ തൊട്ടപ്പുറത്തുണ്ട് പക്ഷെ അത് ചെറിയ ചൊളെ വരിക്കയാ പക്ഷെ ചെറിയ ചൊളെ മെനക്കേടാട്ടോ ഇരുന്ന് പറക്കിയെടുത്ത് അ അങ്ങനെ ഒരു ദിവസം ഹസ്ബന്ഡറ് കടയില് കറി പോയപ്പോ കൊണ്ട് കടയിൽ അവരുടെ മുറ്റത്ത് പ്ലാവ് മുറിക്കുന്നു അങ്ങനെ അവിടുന്ന് എടുത്ത് എടുത്തൊണ്ട് വന്ന് ചക്കർ പറ ചക്ക വേണ എടുത്ത കൊണ്ടണ്ട് എന്ന് പറഞ്ഞ എടുണ്ട് നല്ല ചക്കയായിെ ഇതിന്ന് ഞങ്ങള് രണ്ട് രണ്ടും പാടെ വെട്ടി പറിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ചോള അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എടുക്കാൻ പറ്റും ഫ്രിഡ്ജില എടുത്ത് വെച്ചത കൊണ്ട് പന്നലായില്ല
ഫ്രിഡ്ജ് പീസറി കേറ്റി കവറിനകത്ത് ആക്കി വെക്കാണെങ്കിൽ അഴ കാകത്തില്ല
അങ്ങനാ വെച്ചിരുന്നത് അങ്ങനെ അടുപ്പിച്ച് രണ്ട മൂന്ന് പ്രാവശ്യം എടുക്കാൻ പറ്റി
ഇവിടെ അങ്ങനെ വച്ചാക്കുായിരുന്നു അതെ അന്നേരം ഇന്ന എടുത്തണ്ട് വന്നേ ഇന്ന് ഞങ്ങ എടുത്ത് വേവിക്കാൻ ഇപ്പ എടുത്തതാ നോക്കിപ്പോണ്ട വേവിക്കാൻ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഐസിങ് കട്ട പിടിച്ചിരിക്കുകയാണ്
ആഹ കൊറച്ചു നേരം ഒന്ന് അല്ല കൊറച്ചു നേരം ഒന്ന് വെളിൽ വെച്ചല്ലേ വെള്ളത്തിട്ടാലും മതിയല്ലോ
ഞാനൻ വെള്ളി കവർന്ന അടുത്ത ഒരു ചരുവത്തിലോട്ട് കലത്തിലോട്ട് കുടഞ്ഞിട്ടിട്ടണ്ട്
ഇട്ട് കാരണം ചിലർ ചക്ക കഴുകി എടുക്കും കേട്ടോ
ആഹഹ
ആ ചിലരെ അരിഞ്ഞിട്ട് കഴുകി വരിയെടുക്കും നമ്മളൊന്നും അങ്ങനെ ആ് നമ്മളങ്ങനെ ചെയ്തി അതെ ചെയ്തിട്ടില്ല പക്ഷെ എന്റെ അമ്മായിമ്മണ്ടല്ലോ കടമ്മ അവരക്കെ അങ്ങനെയാ ചെയ്യാറ ചക്ക അരിയും അരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് കഴുകി വാരി എടുക്കും പക്ഷ നമ്മളൊന്നും അങ്ങന ചെയത്തില്ല ട്ടോ നമ്മളന്നും ചക്കയിലെ അഴുക്കാവുന്നില്ലല്ലോ
അങ്ങനന്നും ചെയ്തിട്ടില്ല നമ്മക്ക് അറിയത്ത
ഇവിടെ ഞങ്ങടെ അമ്മായിയമ്മഒക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ കഴുകിട് അതേപോലെ ഓരോ ഇതാ അതുപോലെ നമ്മള് നമ്മൾ ഉള്ളിയൊക്കെ ഇറച്ചിക്കൊക്കെ ഉള്ളിയൊക്കെ അരിയുമ്പോഴേ നമ്മള് ഉള്ളി പൊളിച്ചിട്ട് വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ട് അരിഞ്ഞല്ലേ എടുക്കുന്നേ ആഹ് ഞങ്ങളെ അമ്മായിഅമ്മക്കെ ചെയ്യുന്ന എങ്ങനെന്നറിയോ അരിഞ്ഞു കഴിഞ്ഞിട്ടും അത് വെള്ളത്തി ഇട്ട് കഴുകി എടുക്കും ആഹ് പോവത്തില്ലേ അയിന്റെ അകത്ത് ആ ഉള്ളിയുടെ മണവും കാര്യങ്ങളും എല്ലാം പോകത്തില്ലെ വെറും വെള്ളത്തിന്റെ ഒരുതല്ലെ വരു
ആഹ് അതാ അങ്ങനെ ചെയ്തോണ്ട എന്തോ പ്രയോജനം
എല്ലാം പോട്ടെ നമ്മള് ബീൻസൊ ക്കെ മെഴുക്കിവരട്ടയൊക്കെ ചെയ്യുന്ന എങ്ങനെ അല്ലെങ്കിൽ തോരം വെക്കുന്ന എങ്ങനാ ഞാനൊക്കെ എന്ന് പറഞ്ഞ അരിഞ്ഞു വെച്ചിട്ട് അരപ്പിട്ട് തോരം വെക്കണ അരപ്പിട്ട് തന്നെ അങ്ങ് വെക്കും അല്ലെ നമ്മള് അങ്ങനെഅല്ലെ ചെയ്യാ അരപ്പട്ട് കൈ വെള്ളം തളിച്ച് വെക്കുംഎൻ്റെ അമ്മായി എന്റെ അമ്മാ യി യിമ്മ എങ്ങനെന്നൊ ഈ ബീൻസൊക്കെ ക്കെ തോരം വെക്ക ആദ്യംഅത് വെള്ളം ഒഴിച്ച് വേവിക്കും അത് വെള്ളം ഒഴിച്ച് ഉപ്പും ഇത് മഞ്ഞപ്പൊടി ഇട്ട് അതങ്ങ് വേവിക്കൻ പറ്റുംഅത് അവിടെ കിടന്ന് വെന്ത് വെന്ത് കെടക്കുമ്പോ അരപ്പ ചേർക്ക
പക്ഷെഅങ്ങന നമ്മള് ചെയ്യുന്നപോല ചെയ്യേണ്ടീന്നത്
അതെ അതെ അങ്ങനെ ചെയ്യേണ്ടത് അതെഎത്ര പറഞ്ഞാലും ആഹ് അതാ ശീലിച്ചു പോയി അതുകൊണ്ട് അങ്ങനേ ചെയ്യത്തുള്ളൂ അയ്യോ ഒന്നും പറയാൻ പറ്റത്തില്ല അതെ ഉം ഇന്ന് ഇവിടെ മീൻ
ഇങ്ങള് വെക്കുന്ന ട്ട നിങ്ങക്ക് തിന്നയാ നിങ്ങള് വെക്കുന്നകൂട്ടാൻ ഞങ്ങക്ക് തിന്നാൻ വയ്യാന്ന് അവര് പറഞ്ഞന്ന്
പറ്റത്തില്ലാതെ അതുകൊണ്ട് അവരുള്ളപ്പോ എന്തന്നറിയോ എല്ലാം ചെയ്യ നമ്മൾ ഇതാക്കി കൊടുക്കുകയുള്ളൂ ആളെങ്ങ് ചെയ്തോളും നമ്മളിപ്പം മീനൊക്കെ ആണ കണ്ടിച്ചു കൊടുക്ക അരിയാനൊക്കെ അന്ന് അരിഞ്ഞു കൊടുക്ക വേവിക്കുന്ന അപ്പ പാചകം ആളങ്ങ് ചെയ്തോളും കാരണംഅവരുടെഇഷ്ടത്തിനല്ലെ അവര് ച്ചോട്ടെ അങ്ങനെ ചെയ്യട്ടെ അതെ അതെ നമ്മൾ ഓതുക്കി അട് അടുപ്പിച്ചു കൊടുത്താൽ മതി ചെയ്തോളും
ആ അങ്ങനെ വാണം ആ അമ്മആയാലും ആരായാലും അങ്ങനെ വാണം
അതെ
അല്ല എനിക്ക് വയ്യാന്നും പറഞ്ഞ് വേറെ ഒരടത്തോട്ട് മാറിയിരിക്കവല്ലചെയ്യ്ണ്
ആഹ് അതില്ല അതില്ലട്ടോ അത് രണ്ടു പേരും ഇല്ല അമ്മായി അങ്ങനെ ചെയ്യത്തില്ല അമ്മാ അമ്മായിമ്മയും ചെ ത്തില്ല ഷേ എൻ്റെഉമ്മേണങ്കി എത്ര വയ്യങ്കിലും ചെയ്യും ചെയ്യേ ഇവിടെ വല്ലപ്പോഴും ഇവിടെ വരുന്നത് കാരണം അവര്ച്ചി ദൂരെ ചേട്ടത്തിഇവര് ഒരുമിച്ച് അവരെ എല്ലാരും ഒരുമിച്ച ചെപ്പംഞങ്ങള് താമസിക്കുന്നടുത്തന്ന് രുനാപ്പത്തഞ്ച് പിന്നെ ഇരുപത് അങ്ങനെ അറുപത് രൂപ